ക്ക്ന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടെയിന്നു. ഓഹ് എന്ത് വിശേഷം? എങ്ങനെ പോവുന്നു സുഖവായിരിക്കുന്നു ഫുഡ് കഴിച്ചില്ല. കഴിക്കണം.
ആഹ് ഇത്ര ടൈം ആവുവോ കഴിക്കുബോം
ആ ഏകദേശം ഒരു പത്ത് മണി പത്തേ കാലൊക്കെ ആവും കഴിക്കുമ്പോം
ഏഹ് എന്താ സ്പെഷ്യൽ എന്താ?
സ്പെഷ്യല് മാങ്ങ സീസൺ അല്ലേ അപ്പൊ ചക്കക്കുരു മാങ്ങ
മാങേം ചക്കേം മാങ്ങേക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ഫുള്ള് അതായിരിക്കുലെ ചക്കക്കുരുമാങ്ങ, ചക്ക തോരൻ, ചക്ക പഴുങ്ങിയേത്, ച ക്കക്കുരു തോരൻ
ഉം അതെ ഏഹ് എങ്ങനെ ഇണ്ടായിരുന്നു കല്യാണൊക്കെ കല്യാണ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു.
ആഹ് കല്യാണ ഫംഗ്ഷനൊക്കെ അടിപൊളി ആയിരുന്നു
ആഹ് ആഹ് ആ ഇപ്പേല്ലാം മറ്റേ ഏഹ് ഈ ഇവന്റ് മാനേജ്മെന്റുകാരെ ഏപ്പിക്കുന്ന കൊണ്ടെല്ലാം നല്ലെ ഇപ്പ എളുപ്പായിരിക്കും അല്ലെ സുഖായിരിക്കും പണ്ടത്തെ അത്രയൊന്നും ഒരിതില്ലല്ലോ.
അതെ നമുക്ക് ആണെങ്കിലും ഏഹ് അത്ര എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അത്രക്കല്ല ടെൻഷൻസും ഇല്ല പൈസ കൊടുത്താ മതി അവരെല്ലാം ആക്കിക്കോളും
ഉം പണ്ടൊക്കെ ആയിരുന്നു നമ്മള് കല്യാണ തലേന്നൊക്കെ എല്ലാരും പോയി കഷ്ടപ്പെടലും
ആഹ് അതെ അതെ ഫുള്ള് ഉള്ളി പൊളിക്കല്ചെറിയ ഉള്ളി പൊളിക്കല് അത് പൊളിക്കല് ഇത് പൊളി ക്കല് കപ്പ പൊളിക്കല്ന്ന് പറഞ്ഞ് പക്ഷെ അതരു രസായിരുന്നു
അതെ അതെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ഏൽപ്പിക്കുന്നോണ്ട് അവര് വന്ന് എല്ലാ സംഭവും സെറ്റ് ആക്കി പന്തലടക്കം എല്ലാം സെറ്റാക്കി കല്യാണം കഴിഞ്ഞ് അവരങ്ങ് പോകും പക്ഷേ നമുക്കത് അത്രയും ഇതില്ലല്ലോ പണ്ടൊക്കെ അതൊരു രസായിരുന്നു എല്ലാരും കൂടി കൂടി പിന്നെ കല്യാണ തലെന്നും പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസംക്കെ അടിപൊളിയായിരുന്നു
അതെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തുടങ്ങും ആ വീട്ടിൽ പോയിട്ടുള്ള പരിപാടികള് മറ്റേ പണ്ടൊക്കെ ഇതൊക്കെ ഇണ്ടാക്കൂല്ലേ അപ്പങ്ങൾ അതായത് അച്ചപ്പം കൊഴലപ്പം ഉണ്ണിയപ്പം ഇതൊക്കെ ഇണ്ടാക്കുന്നത് ഒരു ദിവസം അന്നും രസായിരുന്നു ആഹ്
അതെ അതെ ഒരു മാസം മുമ്പ് തുടങ്ങൂലേ അപ്പൊ നമ്മുക്ക് കല്യാണ തലേൻ്റെ തലേന്ന് പന്തല് ഇടുന്നവർക്ക് എല്ലാർക്കും ചായ കൊടുക്കും എന്തെനു അങ്ങനെ ചായ പരിപാടി തൊട്ട് എല്ലാത്തിനും അയ്യോ ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി എല്ലാം
എല്ലാരും കല്യാണ തലേന്നാ വരാ തൊട്ടാ രാത്രി ആവുമ്പോ ടൈം ആവുമ്പോ എത്തും പിന്നെ പിറ്റേന്നുള്ള പരിപാടികൾ കഴും പോകും
ഉം പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാല് പണ്ടന്ന് പറഞ്ഞാൽ അത്രേ ആ ഒരു ദിവസത്തെ കാര്യങ്ങളെ ഉണ്ടായിരുന്നൊള്ളൂ അ അത് ഇപ്പ എന്തെല്ലാം ചടങ്ങുകളാ പണ്ടൊക്കെ നമ്മൾ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ കല്യാ നി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണ തലേന്ന് തൊട്ടുള്ള ഒരു പരിപാടി ഇണ്ടാകലുള്ളൂ അത് പെണ്ണ് വീട്ടിലാ കൂടുതലും പരിപാടി പക്ഷെ ഇപ്പ അങ്ങനെയല്ലല്ലോ ഇപ്പൊ എന്തെല്ലാം ചടങ്ങുകൾ കൂടില്ലേ
ആഹ് ചടങ്ങുകളൾ കൂടി അതല്ല ഞാൻ പറഞ്ഞ കല്യാണ ത്തിന്റെ അന്നത്തെ പരിപാടികൾ ഉണ്ടാവൂല്ല നമ്മളെല്ലാം വേറെ വ വേറെ ഇവന്റ് മാനേജ്മെന്റിനൊക്കെ എപ്പിക്കുന്നോണ്ട് നമുക്ക് ആഹ് ഒരു പണ്ടൊക്കെ ആ ഒരു രസം കിട്ടില്ല പക്ഷെ ഇപ്പൊ വേറെ ഒരു രസം
ഉം
തില്ലാ തല്ലാ വേറൊരസം
അതെ അതെ
ഓരോ ഹൽദി എന്തൊക്കെയോ എന്തൊക്കെയോ പരിപാടി ഹൽദി ബ്രൈ റ്റു ബി
ആഹ്
സേവ് ദ ഡൈറ്റ്
അതെ കൊറേ ഫങ്ഷൻസ് കൂടി ഇപ്പം ശരിക്കും പറഞ്ഞാ ഇപ്പോഴാണ് ഫോട്ടോ ഷൂട്ട് എല്ലാം ഇപ്പോഴാണ് കൂടുതലും പൈസ ചെലവല്ലേ കല്യാണം നടത്ത് ണേന്
ആഹ് പൈസ കൂടുതൽ ഇപ്പളാണ്
അതെ ചെലവുകള് പണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പം അങ്ങനെയ അല്ലല്ലോ പണ്ട് പിന്നെ ചെക്കൻ വീട്ടുകാർക്ക് കൊടുക്കാ അങ്ങനെ നമ്മളെന്തെങ്കലും കൊടുക്കുന്നുണ്ടെങ്കില് ആഹ് പെണ്ണ വീട്ടുകാര് കൊടുക്ക കൊടുക്കുന്നുണ്ടെങ്കില് പെണ്ണിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ചെക്കന് കൊടുക്കുന്ന അത് അത്രയും നോക്കിയാൽ മതിയായിരുന്നു കല്യാണ ചെലവുംവും ഇപ്പൊ അതല്ലല്ലോ
അതെ ഇപ്പം ഓരോ മറ്റേ മൈലാഞ്ചി ഇടല് അതൊരു ചടങ്ങ് എന്തൊക്കെ ചടങ്ങ്ക്ളാ
മഞ്ഞള് ഹൽദി മഞ്ഞള് കല്യാണം അതെ കല്യാണ പെണ്ണ് കാണുന്ന തൊട്ട് ആഹ് ഉറപ്പിക്കുന്ന തൊട്ട് പിന്നെ സേവ് ദ ഡേറ്റ് ക്യാമറാമാൻമാരും മറ്റേ ഫോട്ടോഷൂട്ടുകാരൊക്കെ നല്ല പൈസണ്ടാക്കും പിന്നെ ബ്യൂട്ടി പാർലർ അമ്പോ അവർക്കൊക്കെ ഇപ്പഴാണ് ശരിക്കും ഒരു ഉം
പണ്ടൊക്കെ നമ്മളെ കല്യാണത്തിന് പിന്നെ ഏറ്റവും കൊറച്ചൊക്കെ ബ്യൂട്ടീഷ്യൻ അറിയുന്ന ആൾ ക്കാര് വന്നിട്ട് നമ്മൾ ടച്ചപ്പ് ചെയ്തങ്ങ് പോകും അത്രേയള്ളൂ പക്ഷെ ഇപ്പം ആഹ് ഫുള് തുടക്കം മുതല് ബ്യൂട്ടീഷ്യൻ പരിപാടിയാ
ട്ടി അതെ അതെ
അതും ചെറിയ റേറ്റ് ഇപ്പൊക്കെ ഫുള് നല്ല റേറ്റ് അല്ലേ
അത് നല്ല പൈസയാ ഇപ്പം പിന്നെ പണ്ടൊ ക്കെ പണ്ടൊക്കെ ഇപ്പൊ സാരിയൊക്കെ ഒരു ഇത് പ്ലീറ്റെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോടാ അയ്ന്റെ പേരെന്തായിരുന്നു
ആഹ് സാരി പ്ളീറ്റ് ആ
ആഹ് ഇപ്പൊ മറ്റേ കൊടുത്തി സാരിയക്കെ നമ്മള് കൊടുത്തിട്ട് ഇങ്ങനെ പ്ളിറ്റ് ചെയ്ച്ച വെക്കത്തില്ലേ ബ്യൂട്ടി പർലറിലൊക്കെ കൊടുത്തിട്ട് ഉടുക്കാൻ എളുപ്പത്തിന് ഇപ്പൊല്ലാരും അതൊക്കെ
ആഹ് അത് ഒരു പേര് പറയാ
ആഹ് അയ്യേ പേര് പറയുന്നുണ്ട് എന്തെല്ലാം പരിപാടി ആയില്ലോന്ന് ഒന്നാആലോയ്ച്ചക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ല്യാണം കഴിഞ്ഞു പിന്നെ ഒരു കുട്ടിയായി കഴിഞ്ഞാ അതിനൊരു എന്താ വളകാപ്പ് ചടങ്ങ്
ആഹ് വളകാപ്പ് ആവുന്നത് മുതലേ ചടങ്ങാ ആവുന്നത് അറിയുമ്പോ ഒരു ചടങ്ങ് പിന്നെ മൂന്ന് മാസം എത്തുമ്പം ഒരു ചടങ്ങ് അഞ്ചു മാസം എത്തുമ്പം ഒരു ചടങ്ങ് അങ്ങനെ ഫുള് ചടങ്ങുകളാ
പക്ഷെ എന്റെ ചില ആൾക്കാര് ഒന്നാം മാസം തോട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് എടുത്ത് എടുത്ത് എടുത്ത് ലാസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോ കാണല്ലോ എല്ലാം കൂടി ഒന്നിച്ച് അവരെ ഇട്ടിട്ടൊരു ഫോ ഒരു വീഡി ഇങ്ങനെ ഫോട്ടോ ആക്കിയിട്ട് ആഹ്
അതെ അതെ രസവാണൊ കാണാൻ രസവാണ് പണ്ടൊ ക്കന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഒരു ഫോട്ടോ അനേഷിച്ചേ ഏതോ ആരുടെ - ഇതിലൊക്കെ പൊറകെ നട വരും ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ഒരു പഴയ ഫോട്ടോ ഒന്ന് കാണണംന്ന് ആഗ്രഹിച്ചാ കിട്ടൂല പക്ഷെ - ഇന്നത്തെ കാലത്ത് ഡെലിവറി വരെ ആ കൊച്ച് വരുന്നോട വര വരെ വീഡിയോയാ അതിന്റെ എന്താ എങ്ങനെയാ വന്നെന്ന് - ഇവിടെ ആകൊച്ചിന് മനസ്സിലാവും
അല്ല അത് കഴിഞ്ഞിട്ടു ആയി കഴഞ്ഞപ്പ ഇങ്ങനെ പ്രസവിച്ച കയ്യിലേക്ക് തന്ന് കഴിഞ്ഞാ അപ്പം എടുത്ത് - ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും വീഡിയോ പണ്ടൊക്കെ പക്ഷെ നമ്മുടെ അമ്മമാരോക്കെ പറയില്ലേ മ മക്കൾ ഇണ്ടായി കഴിഞ്കഴിഞ്ഞാല് ഇത്ര ദിവസം കഴിയാണ്ട് കണ്ണാടി കാണിക്കാൻ പാ ല്ല ഫോട്ടോ എടുക്കാൻ പാടില്ല കണ്മഷി കുത്താൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഇപ്പ അങ്ങനെ ഒന്നുയില്ല
ഇപ്പൊ ജനിക്കുന്ന അപ്പ മൊതല് - അ അത് നമ്മുടെ ആൾക്കാര് മാത്രം അല്ല എല്ലാരും കാണും. എല്ലാർക്കും കാണാൻ പാത്ത് പാകത്തിനാ ഫോട്ടോ ഇടുക ഉ ഇപ്പൊ കൊറെ വിശ്വാസങ്ങളൊക്കെ കൊറഞ് പഴെ ആഹ്
അത് നേരാ ട്ടോ അന്ധവിശ്വാസങ്ങള് വിശ് അങ്ങനെ വിശ്വാസല്ല അന്തമായിട്ടുള്ള കൊറച്ച് വിശ്വാസങ്ങൾ ഇല്ലേ അതൊക്കെ - കൊറെ കൊറഞ്ഞു ഉം പക്ഷെ ഇപ്പം ഇപ്പൊ കൊറ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ നമ്മള് - വീടുകളിലായിരുന്നു ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ ഇപ്പം - വീടുകളിലില് കല്യാണത്തിനൊന്നും വീടുകളിൽ അങ്ങനെ അധികം ഫുഡ് ഉണ്ടാ- ആക്കലില്ലല്ലോ എല്ലാം പൊറത്തിന്ന് വന്നിട്ട് ആഹ് അവര് -
കഴിഞ്ഞ ദിവസത്തെ കല്യാണത്തിനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തെരക്കോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല തലേന്നത്തെ ഫുഡ് - ഫുഡ് ആണെങ്കിലും പിറ്റേനത്തെ ഫുഡ് ആണെങ്കിലും നമുക്ക്‌ ഒരു കാര്യം അറിയേണ്ട സമയവാവുമ്പ ചെന്നിരിക്ക കഴിക്ക പാത്രം പോലും കഴുകണ്ടല്ലോ ഇപ്പൊ പണ്ടൊക്കെ മറ്റേ വാഴയില ആയിരുന്നു ശരിക്കുള്ള വാഴയെല അത് പോയി പേപ്പറായി ഇപ്പൊ പേപ്പറും കഴിഞ്ഞ് അവ ങ്ങക്ക് എത്തും തിന്ന പാത്രം ഒന്ന് എടുത്തപോലും ഒന്ന് മടക്കും
വെക്കണ്ട ഉം പ്ലേറ്റ് ആയി
ആ
ശെ എന്തെല്ലാം പരിപാടിയല്ലേ ഓ പണ്ടൊക്കെ ഒരു വെറുതെ ഒരു ജസ്റ്റ് - പൂ കൊണ്ടു പോയി നാല് തൂണ് ഉണ്ടാക്കി ഒരു മണ്ഡപം ഒണ്ടാക്കി അങ്ങനെയായിരുന്നു കല്യാണം ഒക്കെ
അതെ വീട്ടിൽ തന്നെ എത്ര പണിയാ ഇല്ലേ ഒന്ന് മണ്ഡപം സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ എത്രയോ ദിവസത്തെ കഷ്ടപ്പാടാ
കാണാം ഇപ്പൊ അതൊന്നുമില്ല സെക്കൻഡുകൾ വെച്ചിട്ടാ അവര് വന്ന് - ട്ട് എല്ലാം റെഡിയിയാക്കി സെറ്റ് ആക്കി ഇനി എന്ത് വേണംന്ന് അവരോട് -
പറഞ്ഞാൽ മതി ഇപ്പം ഞങ്ങള് പോയ കല്യാണത്തിന് - തലേന്ന് വൈകുന്നേരം വരെ ഒന്നും- ഒരു ഉച്ച കഴിഞ്ഞോടം വരെ ഒരു മറ്റേ മധുരം വെപ്പിന്റെ അവര് ഫംഗ്ഷൻ ഇവിടെയല്ലായിരുന്നു തലേത്തെ ഫങ്ഷൻ മാത്രേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുൾ ഓഡിറ്റോറിയ ആയിരുന്നു
ആഹ്
തലേന്ത ഫംഗ്ഷൻ വീട്ടിൽ നടത്താൻ വേണ്ടിട്ട് നമ്മ ഉച്ചവരെൊന്നും ഒരു സെറ്റപ്പും ഇല്ല മധുരംവെപ്പ്,, ഇപ്പന്ന് പറഞ്ഞാ പരിപാടി ഉണ്ടല്ലോ എനക്ക് അങ്ങനെൊ ഒരു പരിപാടി ഉണ്ടേ ഏ ഹ് കല്യാണത്തിന്റെ തലേന്ന് അപ്പം ആഹ് അപ്പ അതിന് മിനിറ്റുകൾക്കുള്ളിൽ ആ സ്റ്റേജ് റെഡി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് സ്റ്റേജ് റെഡി അങ്ങനെ ടപ്പടപ്പേ എന്ന കാര്യങ്ങള്
ഉം എല്ലാ ഫങ്ഷനും ഇപ്പൊ ഗാനമേളയും അത് കുറിയ അങ്ങനെ പക്ഷെ വേറ കാര്യമുണ്ട് അതുകൊണ്ടിപ്പ എന്താ കൊറെേ ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കുറെേ വർക്കുകൾ കിട്ടുന്നുണ്ട്
ആഹ് അതെ അതെ
ജോലികൾ ഇഷ്ടംപലെണ്ട് ഇപ്പൊ ആങ്കറിങ് മേഖലയിലായാലും ഏഹ് പിന്നെ ഈ ഗാനമേളേന്റെ മേഖലയിലായാലും ചെറിയ ചെറിയ ഈ ഫംഗ്ഷനൊക്കെ പാ്ട്ട് ആഹ്
അതെ ആങ്കറിങ്ങ ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഏത് ഫംഗ്ഷനും ആങ്കർ ആങ്കറിങ്ങാ
അതെ അതെ അതെ ജൂ എൻ എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്ഏഹ് അവള ഇതു പോലെ പാടാനും പോകും ഗാ നമേളയ്ക്കും പോകും ഗാ നമളയെന്ന് വച്ച്കഴിഞ്ഞാൽ ഇതുപോല എന്നെ ബർത്ത് ഡേ പാർട്ടിന്റെയും കല്യാണ ഫംഗ്ഷന്റെ ക്കെ അതിന് പോവും അതിനൊപ്പം ആങ്കറിങ്ങും
ഏഹ് നമക്ക് ചെ അതെ അല്ല നമക്ക് സ്വന്തമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും
അതെ അതെ അതെ
ഇത് ആങ്കറിങ്ങ് ആഹ് കൊറച്ച് നന്നായി കൊറച്ച് സംസാരിക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമക്ക് എല്ലാരും കയ്ഞ്ഞിട്ട് ആ ങ്കറിങ്ങിലൊക്കെ നല്ല ഇതല്ലേ ഇപ്പൊ എല്ലാത്തിലും ആ ങ്കറിങ്ങ്ക്കെ വരുന്നത് കൊണ്ട്
ഉം ഉം ഉം എന്നാ ശരിയയിക്കോട്ടെ വിളിക്കാ
ആഹ് ഓക്കേ എന്നാ
ഹലോ ഒക്കെ